ഹലോ ഹലോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് ഒറങ്ങിയോ ആഹ് ഹലോ
ഇല്ല ഒറങ്ങാൻ ഉറങ്ങാൻ വേണ്ടി പോകുന്നു സമയം കൊറേയായില്ലേ കൊറച്ച് കഴിയും ണ്ടോർന്നു ആഹ് ഫുഡൊക്കെ കഴിച്ചു കഴിച്ചായിരുന്നോ
ആഹ് കഴിച്ചു കഴിച്ചു ഒറങ്ങാ കെടക്കാൻ സമയമായി അവിടെ ഏഹ്
ഏഹ് കെടക്കസ്തമയയോന്നാ
ആഹ് ഇപ്പം എപ്പയന്നകെടക്കാൻടൈം മായോ അവിടെ
ആഹ് ഇവിടെ സമയ് ഇവിടെ പതിനൊന്ന്മണിയൊക്കെയല്ലേ പതിനൊന്ന്മണി അല്ലെ പതിനൊന്നേകാല് ആകുന്നു ഉം
ആഹ് ആഹ്
അവിടെ എപ്പള സാധാരണ കടക്ക സാധാരണ എപ്പോള കടക്കുന്നേ
ഞങ്ങള് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെയാവും കെടാക്കാൻ
ഓ അത്ര ലേറ്റ് ആയിട്ടാ കടക്കുക എന്നും അങ്ങനെയാണോ കടക്കാ
ആഹ് ആഹ്
എന്നാ അത്ര നേരന്ത് ചെയ്യും
ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും എന്തെങ്കിലും പുറത്തിരുന്ന് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ
ആഹാ അത് ശരി ഞാനന്ന് പറഞ്ഞിട്ടുണ്ടെ ഞാൻ എന്താ പത്തുമണി പതിനൊന്ന് മണി ആവുമ്പോ തന്നെ കിടക്കും പതിനൊന്ന് മണിയക്കെ ആവുമ്പോ കെടക്കില്ല, പിന്നെ നാളെ രാവിലെ എണീക്കാൻ വേണ്ടി വൈകുവേ നേരം വൈകും, പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഇപ്പോ കുറച്ചായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി അങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുവാണേ. പതിനൊന്ന് മണിയാകുമ്പോഴക്കും ഞാൻ കിടക്കും അങ്ങനെയാണ്, ഇല്ലെ പിന്നെ നാളെ ഉം. രാവിലെ എണീക്കണ്ട്, ഇല്ല വർക്ക് ചെയ്യുന്നില്ല, ചെയ്യുന്നുണ്ടോ?
ആ ഇല്ലല്ലില്ല.
അഹം.
പഠിക്കുവാണോ.
ആഹ് പഠിക്കുന്നു ഞാൻ പി എസ് സി നോക്കുന്നു, പി എസ് സി എഴുതിക്കൊണ്ടിരിക്കുന്നു, പി എസ് സി എഴുതുന്നു. ഉം പിന്നെ എന്താണ് മീൻസ് കറിയൊക്കെ വെച്ച.
ഇന്ന് ബീഫ് ബീഫ് കറി മോര് തോരന്.
ബീഫ്, മോര്, തോരൻ ബീഫിന്റെ കൂടെ മോര് കഴിക്കും അല്ലേ. കൊഴപ്പല്ലല്ലേ അല്ലേ ആഹ്. ഇല്ല ങ്ങനെ ചിലരക്കെ പറയുന്നുണ്ട് ബീഫിന്റെ കൂടെ മോര് കഴിക്കാൻ പാടില്ല അങ്ങനെ എനിക്കറിയത്തില്ല.
ആഹ് ആഹ് ആഹ്.
അങ്ങനെയില്ല അല്ലെ എന്ത് തോരനായിരുന്നു.
പറയും ഇറച്ചിടെ കൂടെ മോര് കൂട്ടികൂടാന്ന് പക്ഷേ ഞങ്ങള്‌ ഇവടെ ഇവിടെ മോര് വെക്കും.
ആ ഹാ മോരങ്ങനെ കാച്ചുവോ.
ആ കാച്ചും കാച്ചും.
ആഹ് എങ്ങന മറ്റേ എന്ത് ഇടിട്ടാ എന്തിട്ടാ എന്തോ പപ്പായ ആണോ എങ്ങനെ ഇടാ.
അല്ല നമ്മുടെ സാധാ ആഹ് തൈരുണ്ടല്ലോ.
ആഹ്.
ആ അത്. ആ ഉള്ളിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കാച്ചും.
നമ്മളിനി ഒന്നെങ്കിൽ പപ്പായ ഇടും ഇല്ലെങ്കിൽ എന്താണ് വെള്ളരിക്ക അങ്ങനെയൊക്കെ ഇടുലേ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കായക്കെ ഇടും.
ആഹ് ആഹ് ഞങ്ങളും ഇടും കായം പിന്നെ ഞങ്ങള് ഈ മാങ്ങയും പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്.
ആഹ് ആഹ് പിന്നെ ബീട്ട്റൂട്ട് ബീട്ട്റൂട്ട് പുളിശ്ശേരി അങ്ങനെ ഉണ്ടാക്കുമ്പോ തൈര് ഉണ്ടാവൂലേ തൈര് ഇടൂലേ.
ആ ഞങ്ങള് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കും.
ആ ബീറ്റ്റൂട്ട് പച്ചടിയാണോ എനിക്കറിയത്തില്ല ആഹ്. അങ്ങനെ ഉം പിന്നെ വേറെന്തൊക്കെ എന്തോ ഉപ്പേരിണ്ടാക്കിയേ.
ഏഹ്.
ഉപ്പേരി എന്താ ഉണ്ടാക്കിയേ?
ഉപ്പേരിയോ.
ഉപ്പേരി ഉണ്ടാക്കീല.
ഇല്ല ഇല്ല.
ആഹഹ് അത് ശരി ശ
ആഹ
ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ടോ ചൂടാണോ എങ്ങനെയാ മഴയാണോ ചൂടാണോ
ആഹ മഴയെ മഴയെ മഴ
ഭയങ്കര മഴയാ ഇവിടെ മഴയില്ല ഇവിടെ ചൂടാണെ ഞാന് എന്നിട്ട് മേലെ കാറ്റ് കൊള്ളാൻ വേണ്ടി കേറിയതാ
ആ
താഴെ റേഞ്ചും ഇല്ല അപ്പൊ പിന്നെ മേലേയ്ക്ക് കേറിയേക്കുവാ
ആണോ
ഉം ഇവിടെ പിന്നെ ഇന്നൊക്കെ ചൂടായിര്ന്നു ഇന്നൊക്കെ വെയിലായിരുന്നു ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല രണ്ടു ദിവസം മുമ്പ് മഴ പെയ്തിട്ട്ണ്ടായിരുന്നു നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മഴ പെയ്തിട്ടില്ല
ഞങ്ങടെ അവടെ നേരത്തെ ഓ കഴിഞ്ഞ മാസം ഒരു ഏപ്രില് ആ ഒരു പത്ത് ആ ആ ഒരു തിയതി വരെ ഭയങ്കര ഒടുക്കത്തെ ചൂടായിര്ന്ന് ഇപ്പ പിന്നെ മഴ കണ്ടിന്യൂസ് മഴയായോണ്ട് ഇപ്പ തണപ്പായി
നല്ല മഴയാണോ
ആഹ് വെള്ളവൊന്നും കേറത്തില്ല ഉയർന്ന പ്രദേശമായോണ്ട് വെള്ളമൊന്നും കേറത്തില്ല
ലീവങ്ങാനും തന്നിട്ടുണ്ടോ നാളെ ലീവ് ഉണ്ടോ ലീവ് ഉണ്ടോ
ഇല്ല ഞാ ഇപ്പ പഠിച്ചു കഴിഞ്ഞിട്ട് നിക്കുവാ
ആഹാ ഇപ്പൊ എവിടെയൊക്കെയോ ലീവ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പ വാർത്ത വാർത്ത കേൾക്കുമ്പളേ എവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ലീവ് കൊടുക്കുന്നുണ്ട് ഞാൻ ചോദിച്ചതാ
ആ കോഴിക്കോടും പാലക്കാടും ഇടുക്കി കണ്ണൂര്
അവിടെയും നല്ല മഴയാ തോന്നുംല്ലേ
ആഹ് അവിടെ ഭയങ്കര മഴയാ അവർക്ക് അവധിയാ തോന്നു അവധിയാ ഞാൻ കണ്ടായിരുന്നു
സത്യം പറഞ്ഞിട്ടെണ്ടെങ്കി ഈ അവധി കൊടുക്കുമ്പോ മഴയുണ്ടാവൂല്ല അവധി കൊടുക്കാത്തപ്പോ മഴയണ്ടാവും ല്ലേ
ആഹ് സത്യവാ അവധി കൊടുത്ത് ക മഴ പെയ്യത്തില്ല അവധി കൊ അവധി പി പിന്നെ മഴയാ ഭയങ്കര മഴയായിരിക്കും
അതെ ഞങ്ങളിപ്പോ ആകാശത്ത് നക്ഷത്രങ്ങൾ ആ നക്ഷത്രം ഉണ്ട്
ഉഹും എവടെ സ്ഥലം
ഞങ്ങള് വയനാട്
വയനാട് അല്ലേ ആ
ആഹ്
അവടെ എങ്ങനാ കഴിഞ്ഞ പ്രാവശ്യം
ആഹ് അവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉരുള് പൊട്ടിയത് നമ്മടെ വീടിന്റെ അടുത്ത ല്ല നമ്മടെ വീടിന്റെ കൊറച്ചങ്ങോട്ടേക്ക് പോവാനുണ്ട് അവിടെ ഉരുള്പൊട്ടി ഇമ്പം എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു
ആ ആ അവടെ നമുക്ക് കൊഴ കൊഴപ്പൊന്നുല്ലല്ലോ
ഇല്ല നമ്മടെ അവിട്ന്ന് കൊറേ ദൂര അപ്പ്റത്തേക്കാണേ ഇത് കുറേ അപ്പ്റത്തേക്ക് നമ്മടെ പിന്നെ കൊറേ ഇപ്പറ ത്തേക്ക് അങ്ങനെയാ അന്ന് ഭയങ്കര ഒരു നമക്ക് പ്രശ്നം ഇല്ലായിരുന്നു നമക്ക് പ്രശ്നൊന്നും ഇല്ല നമക്ക് പിന്നെ അങ്ങനെ പൊട്ടാനുള്ള മലയൊന്നും ഇല്ല
ആഹ്
മലയാണ് കംപ്ലീറ്റ് മലയാണ് പക്ഷെ പൊട്ടത്തില്ല പൊ പൊട്ടാൻ അങ്ങനെയല്ല അങ്ങനെയുള്ള മലയൊന്നും ഇല്ല
ഉം എന്താ ചെയ്യ ഒരു എന്താ പറയ സംഭവായി പോയി അന്നത്തെ
അത് ഭയങ്കര ഒരു സംഭവായി പോയി നമക്ക് തന്നെ ഭയങ്കരമായിട്ട് എന്താണ് നമ്മടെ കൂടെ പഠിച്ച കുട്ടിയൊക്കെ മരിച്ചൂന്ന് പറയുമ്പോ ഒന്നാലോയിച്ച് നോക്ക് അതിന്റെയൊക്കെ ഒരു അത് ഭയങ്കര ഒരു എത്ര പേരാ മരിച്ചു പോയത് അത് ഭയങ്ക
ഇതില് അർജുന് വേണ്ടീട്ടുള്ള തിരച്ചിലും ഇതും എല്ലാം കൂടെ ആയപ്പോത്തേക്ക് മലയാളികൾക്കാകെ അയ്യോ വല്ലാത്തൊരിതായിപ്പോയി
പറഞ്ഞിട്ട് കാര്യമില്ല ഇനിപ്പോ മഴ പെയ്യുമ്പോ ഇനി എന്താവെന്ന് ദൈവത്തിന് അറിയാം ഒന്നും ഉണ്ടാതിരിക്കട്ടെ മഴ പെയ്തിണ്ടെങ്കി ഒന്നുല്ലെങ്കി ഇങ്ങനെ വെള്ളം കേയറും അല്ലേ ഞങ്ങക്ക് പിന്നെ ഇങ്ങനെ ഉരുള് പൊ ഇപ്പളല്ലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെത്തന്ന ഉള്ളതുകൊണ്ട് അത് ഒരു പ്രശ്നമാണ് പിന്നെ മിന്നലടിക്കും അതേപോലെ തന്നെ എന്താണ് മിന്നല് ഇടി മലേന്റെ മേലെ എല്ലാ പെട്ടെന്ന് അടിച്ചോളും
എയ് പിന്നെങ്ങനെ മഴ പെയ്യട്ടെ പക്ഷെ ഇനി ആർക്കെങ്കിലും ഒരു ഒന്നും ഒന്നും വരുത്തരുതെന്നാ പ്രാർത്ഥിക്കുന്നെ
പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നെല്ലേ ഉം
അയ്യോ എത്ര ജീവനാ കഴിഞ്ഞട്ടം പോയി
മഴയൊക്കെ പെയ്താൽ ഇതാണ് പ്രശ്നം ഒന്നെങ്കിൽ വെയിലാവുമ്പോൾ പിന്നെതിന്റെ പ്രശ്നം മഴയാകുമ്പോൾ ഇതിന്റെ പ്രശ്നം ഫുള്ള് കേരളത്തില് പ്രശ്നം തന്നെയാണ്
ഉം ഉം
ആ ഇനിയിപ്പോ നാളെ രാവിലെ എത്ര മണിക്കൊക്കെ എണീക്കും ഇത്രയും ലേറ്റ് ആയിട്ട് കെടന്നിട്ടുണ്ടെങ്കിൽ
നാളെ ആറ് മണി ചെലപ്പോ ആറര ഏഴ് മണിയൊക്കെ ആവുമ്പോ എണീക്കും
പന്ത്രണ്ട് മണിക്ക് കെടന്ന്ണ്ടെങ്കിൽ ആറ്മണിക്കൊക്കെ എണിക്കും അയ്യോ ഞാൻ പ എണീക്കണ എട്ട് മണി ഒമ്പത് മണി ആ ഒരു ടൈമാണ്
ആഹ്
ആ അതുകൊണ്ട് മാക്സിമം എത്രയും പെട്ടെന്നെറങ്ങിട്ട് പെട്ടന്ന് എണീക്കാൻ വേണ്ടീട്ടാണ് ഞാൻ നോക്കുന്നെ എന്ത് ചെയ്യന്ന നടക്കുന്നില്ല ആ ഒരു സ്ലീപ്പിങ് ആ ഒരു ഇത് തെറ്റിയെ പിന്നെ പിന്നെങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെങ്കിലും അതൊന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ടാഞാനിപ്പോ നോക്കുന്നെ
ആഹ്
ഇങ്ങ അങ്ങനെയൊക്കെ പിന്നെ രാത്രിക്ക് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണെ കാറ്റൊക്കെടിച്ചിട്ട് ആ മേലെ കുന്നേന്നുള്ള കാറ്റ്
ആ ടെറസിന്റെ മണ്ടക്ക് നടക്കാൻ ഭയങ്കര രസമാ
അതെ കാറ്റിൽന്നുള്ള കുന്നേന്നുള്ള കാറ്റിങ്ങനെ അടിക്കുമ്പോ നല്ല രസവാണ്
അന്നന്ന് ഞാൻ അമ്മടെ വീട്ടിൽ പോവുമ്പം ആ അവിടണെങ്കിൽ ടെറസിന്റെ മണ്ടക്ക് ഞാനും എന്റെ അനിയത്തി കൂടെങ്ങട്ട് നടക്കും
ആഹ്
അപ്പൊ അവിടെ പോയിരിക്കും നല്ല സുഖവാ ചൂടായി അന്നൊക്കെ ഭയങ്കര ചൂടായിട്ട് മണ്ടക്കിരിക്കുമ്പം നല്ല തണുപ്പുവാ ഒരു വൈബാ അങ്ങോട്ടിങ്ങോട്ടൊക്കെ നടക്കുമ്പോ
ഇവിടെന്ന് പറയുമ്പോം ഇന്ന് രാവിലെയൊക്കെ നല്ല ചൂടായിരുന്നേ നല്ല ചൂട്ന്ന് പറഞ്ഞാൽ നല്ല ചൂടാ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോ ഇനി. ഈ വൈകുന്നേരം ആറ്മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മള് പുറത്തെറങ്ങുന്നെ റൂമിത്തന്നെ ഇരി ക്കാണോ ഈ വെയിലത്തൊക്കെ കൊണ്ടെരെനെങ്കിൽ അന്മാതിരി വെയില് ഈ രണ്ട് ദിവസം മഴ പെയ്തേന്റെ ഒരു ഇതുംഇല്ല മഴയത്ത് വെയിലെത്തിങ്ങെനെറങ്ങിയിട്ട് ണ്ടെങ്കിൽ തലവേദന എടുക്കുന്ന ടൈപ്പ് വെയിലൊക്കെയാണ് അപ്പൊ ഈ ആറു മണിയൊക്കെക്കഴിഞ്ഞിങ്ങനെ പുറത്തേക്ക് ക്കിറങ്ങുമ്പോ നല്ല രസമാണ് ഉം
ആഹ്
അങ്ങനെയൊക്കെ ഏ അപ്പൊ നാളെ ക്ലാസ്സൊക്കെ ഉണ്ടോ എങ്ങനെയാ?
ഇല്ല ഞാൻപ്പം ഇല്ല ഞാൻ കഴിഞ്ഞിട്ടിരിക്കുവാ പഠിച്ചു കഴിഞ്ഞിട്ടിരിക്കുവാ
എന്താ കഴിഞ്ഞേ?
ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുവാ
ഡിഗ്രി കഴിഞ്ഞു റിസൾട്ട് കാര്യം ഏതാ യൂണിവേഴ്സിറ്റി?
കേരളായൂണിവേഴ്സിറ്റി
ഓക്കെ കാലിക്കറ്റിന്റെ റിസൾട്ടോ മറ്റോ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടേ
ആഹ്
നമ്മടെ ഇവടെ കാലിക്കറ്റാണെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാ
ആണോ ആഹ് കാലഘട്ട് ആഹ്
ഉം
കേട്ടിട്ട് അറിയ അറിയ
ഓഹോ അങ്ങനെയൊക്കെ അപ്പെ പിന്നെ ഇനി ഭാവയെന്താ പരിപാടി എംഎ യാണോ
ഇല്ല പി ജി പോകുന്നില്ല ഇനിയിപ്പം പി എസ് സി കോച്ചിങ്ങിനും വല്ലം പാനായിട്ടാ
പി എസ് സി ആണോ എവിടെ അവിടെ ഉണ്ടോ നല്ല കോച്ചിങ് സെന്റേർസ് ഒക്കെ ഒണ്ടോ
ആഹ് ഒണ്ട് ഒണ്ട്
ഒഹോ കണ്ടിന്യൂസിലിങ്ങനെ നോക്കിണ്ടെ ഭയങ്കര നോക്കിട്ടുണ്ടങ്ക കിട്ടു അല്ലേ ഉം അവിടെ ആരെങ്കിലും ഒക്കെ കേറിയിട്ടുണ്ടോ പി എസ് സി ക്കെ
ആഹ് ചേച്ചിയൊക്കെ പോയി എഴുതീയിട്ടുണ്ട്
കിട്ടിയോ കേറിയോ
ആ ചേച്ചിക്ക് കിട്ടിയതായിരുന്നു പക്ഷെ ചേച്ചി പിന്നെ മാരീഡാ അപ്പം കല്യാണം കഴിച്ച ചേച്ചിക്ക് ബാംഗ്ലൂരിൽ വലിയ ജോലികിട്ടിയതാ അക്കൗണ്ടന്റായിട്ട്
ആഹ് അപ്പെ ഇങ്ങോട്ട് വന്നില്ല
ഇല്ല വന്നില്ല അത് കിട്ടിയതായിരുന്നു ചേച്ചിക്ക് പിന്നെ ഹസ്ബന്റ് സമ്മതികത്തില്ലായിരന്ന് അത് വേണ്ടന്ന് ഇത് തന്നെ ജോലി ചെയ്താ മതിന്ന് പറഞ്ഞ്
അത് ഏത് ജോലി കിട്ടിയെ ഏത് ജോലിയായിരുന്നു കിട്ടിയെ പി എസ് സി
അത് അപ് ആഹ് ചേച്ചിക്ക് അതെ എന്തോ ബാങ്കിങ്ങിന്റെ എന്തോ എന്തോ ആര്ന്നു
ഏത് വർഷ കിട്ടിയത്
കഴിഞ്ഞ വർഷവാ ചേച്ചിക്ക് കിട്ടിയത്
ആണോ എത്ര വർഷം പഠിച്ചു പി എസ് സി
ചേച്ചി എനിക്ക് തോന്നുന്ന ഒരു ആഹ് ആഹ് ഏഴ് അയിഞ്ച് ആറ് വർഷക്കെ പഠിച്ചെന്ന് തോന്നുന്നു
അഞ്ചാറ് വർഷം പഠിച്ച കിട്ടിയ പി എസ് സി അന്ന് വേണ്ടാന്ന് വെച്ച് അല്ലേ
ആഹ് പക്ഷെ കിട്ടിയതായിരന്നു ഏച്ചിക്ക് പക്ഷെ ഹസ് ചേട്ടൻ പറഞ്ഞു വേണ്ടാ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ്
അത് ഭയങ്കര ഇതാണല്ല ഓ നാലഞ്ച പഅഞ്ചാറ് വർഷം ഇരുന്ന് പഠി ശരി കിട്ടിയാ കല്യാണം കഴിഞ്ഞ് പുള്ളി വേണ്ടാന്ന് പറഞ്ഞെങ്ങ് പോയി
ഉം ഉം
അയിട്ട് ചേച്ചിയൊന്നും പറഞ്ഞില്ല വേണെന്നൊന്നും പറഞ്ഞില്ല
ചേച്ചിയൊന്നും പറഞ്ഞില്ല
ഉം ആഹ് അവിടെ പിന്നെ നല്ല ജോലിയുണ്ട് പിന്നെ അതാണല്ലോ നല്ലത് അല്ലെ
ആഹ്
ആഹ് ഓക്കെ ഓക്കെ അങ്ങനെയൊക്കെ ആഹ്
എൻ ഏ എന്താ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്ട്റ്റ് പി എസ് സി കോച്ചിങ്ങിന് പോയതാണോ
ആഹ് പ്ലസ് ടു അല്ല ഡിഗ്രി കഴിഞ്ഞു
ആഹ് ഡിഗ്രി ആയി ഏതായിരുന്നു സബ്ജെക്ട് ഏഹ് ആഹ് ഞാൻ ഹിസ്റ്ററി ആയിരുന്ന്
ആണോ ന്നാ ശെരിടാ ടൈം ആയി
ശരി ശരി ആഹ്
ഓ